ലോ ആ കേൾക്കണ്ട് എന്തൊക്കെയണ്ട് വിശേഷം സുഖാണോ ഒറങ്ങാ
ഉറങ്ങുവോന്നുവല്ല ഇവിടെങ്ങെ കെട
ഉച്ചക്ക് ഒറങ്ങാറുണ്ടോ
ടൈംമുകിട്ടിയ ഒറങ്ങും
ആ ചെറു കുട്ടികളുണ്ടോ ചെറിയാള് ഇവിടെ ഏഹ് കല്യാണം കഴിച്ചയാളല്ലേ
ആഹ് കല്യാണം കഴിച്ചാളൊക്കന്നെ കുട്ടികളുണ്ട് കുട്ടികളൊക്കെ സ്കൂളില് പോയിന്
ആഹ് എത്ര കുട്ടികളാ
ണ്ട്
ആഹ് വല്ല്യ കുട്ടികളാണല്ലേ
ആഹ്
ഉ
പിന്നെ
അതെ ശരി ശരി ഉം ഇ രണ്ടു പേര് സ്കൂൾ പോയക്കല്ലേ
ആഹ് അവര് പോയി
ഫുഡൊക്കെ കഴിച്ചോ
ഓ ഫുഡ് കഴിച്ചു
എന്താ സ്പെഷ്യല് എന്തേലും ഉണ്ടോ
സാമ്പാറും ബീഫും എനി
ആ ബീഫാ തൊന്നുന്നു എല്ലാട്ത്തും ബീഫ് ഇപ്പ ചിക്കന് പെരുന്നാളത്തെ ബീഫിന്റെതൊന്നും കഴിഞ്ഞിട്ടില്ല തോന്നുന്നുുണ്ട്
ഏ ആന്നുംല്ല ഞൻ അതൊക്കെ പോവാങ്ങിയ ഞങ്ങളത് ഇപ്പോ വാങ്ങിയാാണ് അറിയ പെരുന്നാള്ൻ്റെക്കെ കഴിഞ്ഞണ് അന്ന് ഒരാഴ്ച കൂടി പോയല് ഉ
ഉഹ
അത്രക്കെ ഉണ്ടുള്ളു
ആഹ ഇത് പെരുന്നാളൊക്കെ അ
ഓ അത സാറേ കഴിഞ്ഞു ആഏ പോയോ കേൾക്കുന്നില്ലല്ലോ പോയോ ഹലോ ഹലോ ഹലോ അല്ല